ഹലോ കേക്കാമോ
കേക്കാം കേക്കാം പറഞ്ഞോ
എന്തൊക്കെയുണ്ട് വിശേഷം. എന്തൊക്കെയുണ്ട് വിശേഷം. സുഖആണോ?
പിന്നെ അതെ അതെ സുഖായിട്ടിരിക്കുന്നു എങ്ങനെഉണ്ട് അവിടെ എന് ക്കെ ക്കണ്ട് വിശേഷം.
ഇവിടെ എന്താ സുഖായിട്ടന്നെ ഇരിക്കുന്നു മഴയൊക്കെ ഇണ്ട അവി ടെ
മഴയുണ്ട് മഴയുണ്ട് മഴ തോർന്ന് നേര ഇല്ലല്ലോ പൊറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല അതുപോലെ മഴയ അവിടെ എങ്ങനഉണ്ട്?
ആങ്കി എടക്കൊന്ന് മഴപെയ് ഇവിടാണെങ്കി എടക്കൊന്ന് മഴ പെയ്യും പിന്ന ഒന്ന് വെയില് വരും പിന്നെ വീണ്ടും മഴ പെയ്യും പിന്നേം വെയില് വരും അതുകൊണ്ടിപ്പം തുണി കഴുകിവിരി ആഹ് അതുകൊണ്ട് അത് എന്താ പ്രയോജനം ഇല്ല നമ്മള് തുണി അങ്ങോട്ട് കഴുകി വിരിക്കും അപ്പം മഴ പെയ്യും അന്നേരം തുണിയും പറക്കി നമ്മള് പേരക്കാത്ത് കേറും അന്നേരം വീണ്ടും വെയില് വരും ഇങ്ങനെ ഓടിക്കളി തന്നെ തുണി ഒന്നും ഒണ നേരെ ചൊവ്വെ
ഒരു മൂന്നാലു ദിവസം മുന്നേ വരെ അങ്ങനായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു മൂന്നാലു ദിവസ ആയിട്ട് മഴ തോർന്ന നേരമില്ല തുണിയൊന്നും പുറത്തു വിരിച്ചിട്ടിട്ടേ ഇല്ല ഓഹ് ഇ അയിനുള്ള സമയം കിട്ടുന്നില്ല കാരണം അതുപോലെ മഴയ പയങ്കര മഴയ പൊറത്തെറങ്ങാൻ പറ്റത്തില്ല
ആഹ് എന്താണോ ഇനിയിപ്പോ വല്ല കാലാവസ്ഥാ വ്യതിയാനം ആണോന്ന് ആർക്കറിയാം
അറിയില്ല എന്താന്ന് ഇനിയിപ്പ നാളെങ്കിലും ഒന്ന് കൊറച്ചു വേയിലൊ ണ്ടായിരുന്നെങ്കി തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയേനെ ഭയങ്കര സ്മെല്ലു ആണ് തുണി ഒണങ്ങാതിരിക്കുമ്പഴെ നമുക്ക് വേറെ ആഹ് ആ തുണിയൊന്നും ഉണങ്ങിയില്ലെങ്കി ഒള്ളരു ഉ സ്മെല്ലും ഉണ്ട് അതോണ്ട് ഒന്ന് വെയില് നല്ലതാരുന്നു
ഉം എനിക്ക് ഞാനാണെങ്കി പണ്ട് കുഞ്ഞാരുന്നപ്പം ഒക്കെ ആണെങ്കി ആ മഴ മണ്ട് സ്കൂളി പഠിക്കുന്ന സമയത്തൊക്കെ ഈ മഴ പെയ്യുന്നക്കെ വയങ്കര സന്തോഷായിരുന്നു കാരണം എല്ലോ ആവ് മഴവെള്ള ത്തിന്റെ മഴ പെയ്യുന്നന്നും പറഞ്ഞിട്ട് എല്ലോ അലോർട്ടും റെഡ് അലേർട്ടും അവധിയും ഒക്കെ ഒത്തിരീം കിട്ടുആയിരുന്നല്ലോ അപ്പ അന്ന് അതൊക്കെ ഇഷ്ട്ടായിരുന്നു. ഇപ്പ ആണെങ്കി മ മഴ പെയ്യുന്നന്ന് കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക മഴ വേണം ആവശ്യത്തിന് മാത്രം ഇതങ്ങ് ഒരുപാട് പെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയായി
ഉം അതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിന്ന നമ്മള ടി വി നോക്കിയിരിക്കായിരുന്നു ഉം അവധി കിട്ടോ എന്ന് കരുതിയിട്ടും മഴ കൂടുപ്പ സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പോഴും നേരെ തിരിച്ച മഴ പെയ്യരുത് ആവശ്യത്തിന് വേണം പക്ഷെ ഒരുപാട ആയി കഴിഞ്ഞാ അത് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാണ് പല കാര്യത്തിലും ബുദ്ധിമുട്ട്
അതെ ഇപ്പഴാണെങ്കി കാലം തെറ്റിയൊക്കെയല്ലേ മഴ പെയ്യും ഇതൊക്കെ പ്രകൃതിയുടെ ഓരോരു കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കും
അതെ അതെ ഇവിടെ മഴ വേറൊരു സ്ഥലത്ത് ഭൂചലനം കണ്ടായിരുന്നു ന്യൂസിലെല്ലാം ഭൂചലനം കണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഇടക്ക ഇന്നൊക്കെ ന്യൂസ് വെച്ചപ്പോഴേ എവിടെയോ ഒരു ഭൂചലനയിട്ട് കുട്ടികളെല്ലാം കൂടെ സ്കൂളിലിരിക്കുവോ ഷീറ്റ് വന്ന് മേളിലോട്ട് വീഴുന്ന ഒരു ന്യൂസ് കണ്ടായിരുന്നു
അ് ഞാനാ ന്യൂസ് കണ്ടില്ലായിരുന്നു കേട്ടോ
ആ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഇവിടെ മഴയും വെ ആയിട്ട് ഓരോ ഓരോ ദേശത്ത ഓരോ ഇതാണല്ലോ
അതെ ഓരോ ദേശത്തും ഓരോ ഇത് ചിലടത്താണ് മഞ്ഞ മണ്ണിടിച്ചില് ഈ മഴ എ ത് പെയ്ത് ചുമ്മാ ജസ്റ്റ് പെയ്ത് നമുക്ക് ആവശ്യാത്തീന് കുടിവെള്ളമൊക്കെ കിട്ടി അങ്ങനെ പോയ കുഴപ്പല്ല ഈ ഇടീ മിന്നലൊന്നും ആ പറ്റാത്ത ഇടീ മിന്നല്
അത ഇനിയും ഉരുൾപൊട്ട ഹലോ എന്തൊക്കെയാ കേക്കാ കിടക്ക നമ്മള് കലം കോരി കഞ്ഞ്
ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഓരോരോ അസുഖങ്ങളും
സത്യാണ് സത്യം കറക്റ്റ് നമുക്ക് ഇപ്പൊ തന്നെ മഴ പെരുകി മഴ കൂടി കഴിയുമ്പോ കൊതുക് ശല്യം കൂടുവാണല്ലോ അപ്പൊ എന്തൊക്കെ പനികളാ ഇപ്പൊ വരുന്നെന്നറിയോ ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഓരോ ഓരോ രീതിയിൽ കൊതുകിന്റെ അതെ
ഇത് കൊതുക് വഴി മാത്രല്ല വെള്ളം കെട്ടിക്കിടക്കുമ്പം അല്ലാതെയും പിന്നെ മഞ്ഞപ്പിത്തവും ആ അങ്ങനെയുള്ള കുറെ അസുഖങ്ങളും ഒക്ക വരും
ഏറ്റവും കൂടുതൽ അസുഖം മഴക്കാലത്താ ഏറ്റവും കൂടുതൽ അസുഖം വുന്ന
അതെ മിക്കവാറും കൂടുതലും സ്ത്രീകൾക്ക് ആണെങ്കി മറ്റേ യുറ്റി വരുന്നതും ഈ സമയത്താ കാരണം മഴ പെയ്യുമ്പോ നമ്മൾ വെള്ളം അധികം കുടിക്കുകയില്ലല്ലോ
അതെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എനിക്കറിയാം ഞാൻ വെള്ളം ടിക്കും അതുപോലെ വെള്ളം കുടിക്കാതിരിക്കലും നമുക്കു ദാഹം ഉണ്ടാവാതില്ല പക്ഷേ എന്നാലും നമ്മൾ ഇടവിട്ട് ആ സമയത്ത് വെള്ളം കുടിക്കണം.
അതെ അതെ അ ഈ ഇതിപ്പം ആ എന്താ ഈ മഴ പെയ്ത് തണുക്കുന്നുന്നത് കൊണ്ടാണെങ്കി മുക്കാലും സ്ത്രീകളെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് വിയർക്കുന്നില്ലല്ലോ വിയർക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദാഹം തോന്നും പക്ഷെ തണുപ്പായി കഴിയുമ്പോഴത്തേക്കും മഴ പെയ്ത് തണുത്ത് കഴിയുമ്പഴത്തേക്കും നമ്മള് പിന്നെ വെള്ളം കുടിക്കത്തില്ല വെള്ളം കുടിന്ന് പറയുന്ന ഒരു സംഭവമേ നമുക്ക് ഉണ്ടാവത്തില്ല.
നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉ
അതെ എനിക്കും ഉണ്ടായിട്ടുണ്ട് വെള്ളം കുടിക്കാെതെ എത്രയോ വട്ട യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ട്
ചെയ്യല്ല ഇപ്പ ഇപ്പ ഒന്ന് അവനെ വെള്ളം കുടിക്കും എനിക്ക് ദാഹ ഇല്ലെങ്കിലും ഞാൻ വെള്ളം കുടിക്കും കാരണം പിന്നെ അതിന്റെ പുറേ നമ്മള് നടക്കണമല്ലേ.
അതെ അത് അതും പിന്നൊണെങ്കിൽ കൊച്ച് പിള്ളേരുടെ കാര്യം ഇപ്പ ആണെ സ്കൂളിൽ ഒരാൾക്ക് പനി വന്ന കഴിഞ്ഞാൽ അടുത്തയാളെ അ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പനി മാറുന്നിടം വരെ വരാൻപാടില്ല അങ്ങനെല്ല
അത പക്ഷെ ഇപ്പം
പണ്ടാണെങ്കി അങ്ങനൊന്നും ഇല്ലരുന്നു.
ഇല്ലരുന്നു അതെ പണ്ടത്തെ നമുക്ക്പണ്ടൊെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് സന്തോഷ പനിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ലീവ് എടുത്ത് വീട്ടി ഇരിക്കാവല്ലോന്ന് പക്ഷെ, ഇപ്പം ഓരോ ഉം വല്യയ നമ്മുടെ ആ ഒ കാലഘട്ടമല്ലല്ലോ ഇപ്പൊ വരുന്നതിനനുസരിച്ച് മാ പുതിയ കാലഘട്ടം മാറി. കൊണ്ടിരിക്കുവല്ലേ അസുഖങ്ങളും അതുപോലെ വന്നുകൊണ്ടിരിക് നമ്മുടെ ആ ഒരു രീതിയല്ലേ ഇപ്പോഴത്തെ കാലത്ത്.
പണ്ടൊക്കെയന്ന് പറഞ്ഞാ ഒരു പനി വന്നാ നമ്മ ഹോസ് ഹസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴോ അല്ലെല് ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പോഴാ മാറായിരുന്നു
എന്തിനതിനരു ആവി പിടിക്കുമ്പം അതെ ആവി പിടി മ്പ തന്നെ പനി മാറി
അതെ ഇപ്പഴാാണ് ഇപ്പൊ വാക്സിൻ വരെ എടുക്കേണ്ട അവസ്ഥയ ഓർമ്മയല്ലേ കൊറോണ കാലം ഹ
അവസ്ഥക്കൂടെല്ലേ ഞങ്ങൾ കടന്നു പോയത് അതെന്തു വല്ലാത്തൊരു അതുപോലെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇനി
അതുപോലൊണ്ടാവോരുന്നാള് ഈ കൊതുകുകളൊക്കെയാണെ ണ്ടല്ലോ ശരിക്കും ഈ കൊതുകുകളാണെങ്കി ഈ പരത്തുന്നുന്ന് പറയുന്നത് ഇത് വൈറൽ പനികളാണ് മെയിനായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ കൂടുതലും വൈറൽ പനികളാ ഈ കൊതുകള് പരത്തുന്നെ നമുക്ക് അത് വന്ന് കുത്തി അത് അത് മി ക്കാറും വരുന്നത് ഒരു രോഗി എവിടെയെങ്കിലും പരിസരത്ത് കാണും അതിനെ പോയി കുത്തിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പിന്നേം കുത്തും
അതെ നമ്മടെ ഉം നമ്മടെ പരിസരത്തെങ്ങാ ഒക്കെ എപ്പഴും ശ്രദ്ധിക്ക ക്കണങ്കിഎന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയ വെള്ളം കെട്ടി കെടന്നാലും മൊട്ടയിട്ട് പെരുകി കൂടാതെ എപ്പഴും നോക്കിക്കോണം ചുറ്റുപാടും വെള്ളം കെട്ടിക്കെടപ്പുണ്ടോ ഒരു ചെരട്ടയോ എന്തെങ്കിലും കാ ടന്നാ മതി അതിന തൊ പിരി കഴിഞ്ഞാ പിന്നെ നമക്ക് ക്കന്നെ പണി കിട്ടുന്നു
ഉണ്ടല്ലോ പണ്ടായിരുന്നെങ്കി നമ്മുടെ സ്കൂളിൽ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഇതിനാത്ത് ഗൗ പിയെ വളർന്നുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അറിയോ ഈ കൂത്താടി ഉള്ളടത്തെല്ലാം കൊണ്ടുവന്ന് ഗപ്പിയെ പിടിച്ചിടുവായിരുന്നു
അറിയ അറിയാം അതേലെ അപ്പഴത്തേക്ക് അതിനകത്ത് ആ
ഗപ്പി സിനിമ അങ്ങനെ കൊറേ നമ്മ ഒരുപാട് ഇത്ണ്ടല്ലോ ഗപ്പി സിനിമയ്ക്കകത്ത് ഓർമ്മയില്ലേ അതുപോലെ ഈ ചാനലകത്തൊക്കെ കൊതുക് കടക്കായിരിക്കാൻ വേണ്ടിട്ട് ഗപ്പിയെ കൊണ്ടങ്ങിടുവായിരുന്നു ഗപ്പി സിനിമ കണ്ടിട്ടില്ലേ അതിന ഇതുപോലല്ലെ ഓടയിലൊക്കെ ഗപ്പിയെ വളർത്തുന്നെ അതുപോലെ ഞാന് ഞാൻ ഇതുപോലെ കുപ്പിക്കകത്തൊക്കെ ഈ വെള്ളം കെട്ടി എവിടേലും നിന്നാ കൂത്താടി വരുന്നെന്ന് കണ്ടാ അന്നേരം പിടിച്ച് ഗപ്പിയെ പിടിച്ചതിനകത്ത് ഇടും ഒരെണ്ണത്തിനെ
നമ്മക്ക് അറിയില്ല അതെ അതെ പെരുകും അത് അങ്ങോത്തിരിയാ ഉം
അതെ അങ്ങനെന്നെയാ അതെ
കണ്ട വരികളൊക്കെ ഇങ്ങനെ ഈ കണ്ടത്തിന്റെ സൈഡൊക്കെ വീടുള്ളവർക്ക് എപ്പോഴും പണിയായിരിക്കും കാരണം ഈ ഊ വെള്ളവേ ഇപ്പോഴിങ്ങനെ വന്ന് മഴ പെയ്ത് ആ അതെ കണ്ടത്തിന്റെ സൈഡിലൊക്കെ വീടുള്ളവർ ബുദ്ധിമുട്ട് വരും
അത് മാത്രല്ല റബർത്തോട്ട ഉള്ളർക്കും ഭയങ്കര ബുദ്ധിമു
അതെ അതെ അതറിയാം റബ്ബറിന്റെ അതെ അതിനകത്ത് ചെരട്ടയും ഇവിട അ ഉം ഉം ചെരട്ടയൊക്കെ വെക്കും ചെരട്ട വെക്കുമ്പോം ആ കൊതുക് പിരികാനൊള്ള
അതിനകത്തും അതുപോലെ ഈ കണ്ടത്തിന്റെറമ്പിലും ആറ്റിൻന്റെ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് വെള്ളം പൊങ്ങി കേറോന്നുള്ള പേടി ടി ആണെങ്കി ഈ മലേല മണ്ണാക്കെ ഈ റബർ തോട്ടം ഒക്കത്തിനൊക്കെ അടുത്താണെങ്കിൽ കൊതുവ വരുന്ന അസുഖം വരുമല്ലോ എന്നുള്ളത് വീഡിയോ
അതെ അതെ ശരിയാ ഏറ്റവും കുടുതല് ഭയങ്കര കഷ്ട ഇന്ന് പറഞ്ഞഈ മഴക്കാലത്ത് അത് നമ്മൾ എത്ര നോക്കിയിരുന്നാലും അസുഖങ്ങൾ വന്നിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ആശുപത്രി കേസ് വരുന്നത് മഴക്കാലത്താണ്
അത് മാത്രല്ല നമ്മുടെ റോഡുകളൊക്കെ മിക്കവാറും മഴ പെയ്യുന്ന സമയത്താണ് റോഡുകളൊക്കെ ഈ ഖട്ടറുകൾ രൂപപ്പെടുന്നതും അതുപോലെ റോഡ ഒലിച്ചു പോകുന്നതും അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുണ്ട് ദുരിതങ്ങൾ മരിച്ചത് അനുഭവിക്ക ക്കുന്നത് ഈ മഴക്കാലത്ത
അതെ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്
അതെ അത് ഈ ഈ കുഴികളുണ്ടല്ലോ റോഡിലെ കുഴികള് റോഡിലെ കുഴിക്കകത്തൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് കുഴിയുടെ ആഴം അറിയാണ്ടായി ട്ട് ബൈക്ക് യാത്രകാരൊക്കെ ഒരുപാട് ബൈക്ക് യാത്രക്കാരും മിക്കവാറും ഈ വെള്ള വീഴുക അപകടം പറ്റുകക്കെ അത് മാത്ര ഈ റോഡില് വെള്ളം കിടക്കുമ്പം ഈ സ്ലിപ്പായിട്ട് സ്കിഡ് ആയിട്ടൊക്കെ വീഴാറുണ്ട് അത് മെയിന ആായിട്ട് ഉം അത് പോലെ മഴ പെയുന്ന സമയത്ത് നല്ല ശക്തമായിട്ട് മഴ പെയ്യുമ്പ ഓപ്പോസിറ്റ് വണ്ടി വരു നത് കാണാത്തവരും തിരിച്ച് വരുന്ന ആ വണ്ടി തമ്മി കൂട്ടി മുട്ടി കിട്ടുന്നതും ഒക്കെ ചെയ്യ്ണത് മിക്കവാറും ഈ മഴക്കാലത്ത മഴക്കാലം ഒന്നാത്തെ അത് വീട്ടിലിരുന്നാലും നമുക്ക് ഒരു അസ്വസ്ഥ വെളിയില ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊ ഒരിതും ഭയങ്കരായിട്ട്
ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ടത് മഴക്കാലത്ത് ത പക്ഷെ ഏവും കൂട്തൽപകട ഉണ്ടാവു തും മഴക്കാലത്ത് തന്ന
അതെ അതെ അതെ സത്യ ഇത് ഈ
കഴിഞ്ഞാ പിന്നെ എപ്പോഴും ആ നമ്മള് ചെറിയ രീതിയില് സ്പീട് കുറച്ച് പോയാൽ പോലും എതിരെ വരുന്നരു വാഹനം വീടാണെങ്കി പിന്നെ പറഞ്ഞിട്ട് കാ നമ്മളെത്ര ശ്രമിക്കുന്നു അ അത്‌ ഉം
അതെ അതെ അത അങ്ങനെ തന്നെയാ പിന്നാണെങ്കി വെള്ളം ഈ ത ഈ കുട്ടനാടം ഏരിയൊക്കെ ഉണ്ടല്ലോ ഈ കണ്ടവും നമ്മുടെ റോഡും തമ്മിൽ അധികം പൊക്കം ഇല്ലാത്ത ഏരിയ വരുവല്ലോ താഴ്ന്ന പ്രദേശങ്ങളന്ന് പറയത്തില്ലേ ആഹ് ഏരിയയുടെക്കെ പോകുമ്പോഴാണ് ഈ വണ്ടിക്കത്തൊക്കെ പോകുമ്പോ വഴി അറിയാത്തവരൊക്കെയ പോകുന്നതെങ്കില് വഴ വഴിയിൽ കേറി വെള്ളം കിടക്കുമ്പം ചിലപ്പോം റോഡ് അറിയാതെ പോയി കഴിഞ്ഞാല് ഉറപ്പായിട്ടും മുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലല്ലേ അത് ഒഴുക്കുള്ള വെള്ള ആണെങ്കിൽ പറയ്യേ വേ
അതെ അതെ ശരി കോള് കട്ട് ചെയ്യുവാണ് ഓക്കെ.
ശരി എന്നാ ഓക്കെ.